ആഹ് ഭാഗ്യം പോലെ
കേൾക്ണില്ലേ ആഹ് കേൾക്ണില്ലേ
ആഹ് കേക്ന്നുണ്ട്
ബെടൊക്കെ നല്ല മഴാണ്
ഇവിടേം മഴ തൊടങ്ങി
എന്തോര് മഴ നല്ല തണുപ്പും
ആഹ് തണ്പ്പ് വെളിയിലെറങ്ങാനും പറ്റൂലല്ലേ
ഉം പെരും മഴ എന്തൊക്കേന്നട്ട് ച്ചോ ചോറൊക്കെ തിന്ന് കടന്നൊ
ഞാൻ ചോറ് കഴിക്കാൻ പോകുന്നതെയൊള്ളു
ഏഹ് ഞങ്ങള് ചോറൊക്കെ തിന്ന് കടന്നു. ഇന്നെന്താ? ഇന്ന് ചോറിന് എന്താണ്?
ചോറ് കെഴങ്ങ് സാമ്പാറ് മീൻകറി
ചോറിനെന്താ കറീന്ന്
മീൻകറിയുണ്ട് സാമ്പാറുണ്ട് ആ കിഴങ്ങും പിന്നെ മെഴുക് പെരട്ടി.
ആഹ് അപ്പങ്ങനെ രണ്ട് നേരം വെക്കലാണോ അതോ ഒറ്റ നേരം തന്നെ വെക്കേ?
ഏഹ് ഏഹ് എന്ന ച്ചാ ഉച്ചക്കന്നെല്ലാ ആഹ് ചോറുതിന്നുന്നത്.
ഇവിടെക്ക നല്ല മഴ പെയ്യ്ണിണ്ട്.
ഉം ഈടെയും പെയ്യ്തോണ്ട് നിക്കുന്ന്. ഇന്നലെ പക്ഷെ ഭയ് ങ്കര മഴ പെയ്തില്ല എന്നാല് പെയ്ത് ഇന്ന് എനിക്കോന്ന് മഴയുണ്ട്.
ഇന്ന് നല്ല മയാണ് നേരം വെൾക്കുമ്പോത്ത്ന് ഒന്നും ഇല്ലാതെരക്കട്ടെ ങ്ങക്ക്ങ്ങനെ മയ ആഹ് ങ്ങക്കങ്ങനെ മഴേയാ വല്ല ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ന്തെങ്കിലും ണ്ടാവല്ണ്ടോ
ഇല്ല ഇല്ല വെള്ളപ്പൊക്കൊന്നും വരില്ല.
ഉം ഇവടേം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുല്ല. ഇന്ന് രാവിൽത്തേന് എന്താന് ഇപ്പ അങ്ങനെന്ന്. ഉം ഞാനും തന്നെ ദോഷക് ഉയ്ന്നൊക്കെ ഇട്ടരച്ച് വെച്ച്ക്കണു.
ഞാനേ സത്യം പറഞ്ഞ ഇന്നലെ ആട്ടേ ഇത് ഉണ്ടായിരുന്നു മാവ് ഉണ്ടായിരുന്നു. അധികം മാവ് വന്നോണ്ട്. ഭാക്കിയെടുത്ത് വീട്ട് ഫ്രിഡ്ജില് വെച്ച് ഇനിയിപ്പം ഞാൻ കെടക്കാൻ നേരത്ത് എട്ത്ത് വെളിയിൽ വരും.
ആഹ് അങ്ങനെ എല്ലാ രാവിലെ എടുത്ത് വെക്കല് രാവിലെ നേർത്തെ എടുത്ത് വെക്കും.
ഉം നമ്മളില് താമ താമസിച്ചെക്കെ എണീറ്റ് കഴിയുമ്പോഴത്തേക്കും പാട്.
ഞാനങ്ങനെ ഫ്രിട്ജിന്നാണ്ട് എട്ത്താണ്ട് ചുടും.
നാളെ പിന്നെ ചെറ്ക്കെന് ചോർ ഒന്നും കൊണ്ട് പോവാതോണ്ട് കൊഴപ്പല്ല വാപ്പി അത്രം ഇട്ടങ്ങ് പോയാ മതിയല്ലോ
അന്ന ദോഷം.
ആഹ നമ്മക്ക് മറ്റന്ന അറിയിപ്പണ്ടത്
ആഹ
ഇച്ച് അഞ്ചാം മാസം
ആഹ് മനസിലായി.
മഴ പെയ മഴ രണ്ടിസം അടുപ്പിച്ച് പെയ്താ പേടിയാണ്.
ഓ പിന്നെ അതല്ല ഈ മഴ പെയ്താല് പിന്നെ തുണളും ഉണങ്ങത്തില്ല.
ഒണങ്ങ്ണ് ഇല്ലെയ് എ എട്ടീസം മുന്നെ ഇട്ടെയ്കൂടി ഇണ്ട് ഒണങ്ങാതെ കെട്ക്ക്ണ് കുളി കഴിഞ്ഞാ തലിം മുടി ഒന്നും ഒങ്ങുലല്ലോ എത്ര ഉണഞ്ഞാലും ഒരു ഈർപ്പ ഉണ്ടാവും ഡ്രസ്സ്.
ആഹ്
മുടിന്നും ഓണങ്ങേല്ല.
അതങ്ങനെയാണ്
എന്നാ വെയില് അറച്ചാലോ നല്ല ചൂടുംആണ്.
ഉം
എന്തോര് ചൂടാ വിചാര്ച്ച്ട്ടാ വെയിൽ അർച്ചാൽ
ഇത് വല്ലാത്തൊര് അവസ്ഥയാണ് ഈ മഴയെത്ത് വെളിയിൽ എറങ്ങാനും പറ്റില്ല
ഇന്നാ മഴ ഇല്ലെങ്കിലോ വെയിലാണെങ്കി നമ്മെൾ പറിം ഒര് മഴ പെയ്തെങ്കിന്ന്
മഴ പെയ്യും ന്ന് പറഞ്ഞിട്ട് വെയില് വന്നു
വെല് വരുമ്പോ പറും മഴ പെയ്തെങ്കി മഴ പെയ്താപ്പറിം വെയിയില് വന്നെങ്കിൽ.
പിന്നെ ഈ കാലാവസ്ഥെന്ന് വെച്ചാ മഴ പെയ്താ പിന്നെ ആഹ് പെയ്ത് കൊണ്ട് അങ്ങ് നി തോരത്തി പിന്നെ വീട്ടിലെ കാണാ ഉറങ്ങന്ന് വെച്ചാ ഇറങ്ങാനും പറ്റുല്ല ഒരു തുണികളുടെ കാര്യമാണ് ഏറ്റവും വല്ല ഉണ
ബക്കറ്റിലാണ് ഡ്രസ്സ് ഇര്ക്ക്ണെത്
ആഹ്
ഒണക്കാടാം സ്ഥല ഇല്ല ഓണക്കാടാൻ സ്ഥലംല്ലാ ച്ചിട്ട്. ദിവസം കുളിക്കണ്ടേ തിരിബിം കുളിക്കണ്ടെ?
ആ അതാണ് മായെന്നും പറഞ് കുളിക്കായിരിക്കാനും പറ്റി
ആ ഒന്നും പറ്റൂലല്ലോ? ഇനി രണ്ട്സം വെയില് അർച്ചപ്പം ഡ്രസ്സ് ഒന്ന് ഓണങ്ങാന്ന്.
ഓഹ് ഈ യൂണിഫോമൊക്കെ പുള്ളാരെ കഴ്കിയിട്ട് ഒണക്കി എടുക്കാനാണ് പാട്
യൂണിഫോമൊക്കെ ഒണങ്ങി കിട്ടാൻ എന്താ പണി
ഞാൻ രണ്ടു ദിവസം കൊണ്ട് തുണി കഴുകുന്നില്ല ഒരു ലോഡായി കിടക്കുന്ന് ഇനി നാളെ എന്ത്ര് ചെയ്യും
അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ട്ണ് അത് ചെയ്യണത്. അത് തോരണ്ടണ്ടെ അലക്കല് നമുക്ക് എങിനെലുംവോകം. വോ അലക്ക അതൊക്കെ എവിടെ അലക്കിയത് ഉണക്കാടാ?
അത് ഭയങ്കര സ്മെല്ലു ആണ് നമ്മള് എവിടെയെങ്കിലും ഇട്ടാലും ഫാനിൻന്റെ അടുത്ത് നീ വെയിൽ കൊണ്ടില്ലെങ്കിൽ സ് എല്ലന്ന് വെച്ചാൽ വേറെയാണ്.
ഓ പക്ഷെ ഈ നെലത്തൊക്കെ ഇട്ടാലും നെലം കൂടി കുതിര് പൊന്താണെ
ഉം
അപ്പ വല്ലാതൊരു അവസ്ഥയണ് മഴ പെയ്ത ഡ്രസ്സ്ഉണങ്ങികിട്ടാൻ. ക് വേനൽകലത്ത് വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് എന്തേലും ഉണ്ടോ?
ഇല്ലെയ് കിണറൊ പറ്റത്തൊ അങ്ങനൊരു അതുവല്ല ഇവിടെയെള്ള ആൾക്കാരന്ന്ച്ചാൽ ആർക്കും ഒരു ഉപകാരം ചെയ്യ്ന്നാ ടീമോളല്ല അതോണ്ട് കഴിവതും നമ്മക്ക് വെള്ളം വെള്ളത്തിന് ബുദ്ധിമുട്ട് വന്നാ എങ്ങ് പൂവാൻ പറ്റും
പറ്റൂല്ല ഞാന്
ഉം ഉം സഹകരണമില്ലാത്ത ആൾക്കാര്
പഞ്ചായത്ത് വള്ളം അങ്ങനെന്തെലും ഉണ്ടോ?
ഓഹ് അതൊന്നും ഇല്ല. പിന്നെ പൈപ്പ് ലൈനോണ്ട് അതുപിന്നെ പറയണ്ട. വെള്ളമില്ലാത്ത ടൈമില് അത് വരത്തു
ഇവടെ ഞങ്ങക്ക് കെണറുണ്ട് കിണറ്റില് വെള്ളമൊക്കെ ഉണ്ട് എന്നാലും പഞ്ചായത്ത് വെള്ളം വരുന്നുന്നത്കൊണ്ട് വെള്ളത്തിന് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ.
പക്ഷേ ഒരു ടൈമില് നല്ല ബുദ്ധിമുട്ടാ അന്ന് ഇതിന് കുടിക്കാൻ പറ്റിയ വെള്ളമേയുള്ളാരുന്നു ആ ആഹ അഹ ആ ഒരു വർഷം എന്റെ പൊന്നെ
ഞാന ഒന്നറിയാം പിന്നെ പൈപ്പ് വെള്ളം വന്നിരുന്നു കേട്ടില്ലേ അന്ന്
പൈപ്പ് ലൈനില് ആ വെള്ളം പിന്നെ ലാസ്റ്റ് ടൈം വന്നു തുടങ്ങി എന്ന് വച്ചാ അത്രയും ബുദ്ധിമുട്ട് ആയതുകൊണ്ട്
ഉം പിന്നെ പഞ്ചായത്തിന്ന് ആ പഞ്ചായത്തന്ന് പിന്നെ നമുക്ക് ടാങ്കിൽ വെള്ളം കൊണ്ട്രു
അത് മറ്റേല്ല പൈപ്പ് ലൈനല്ലേ
പൈപ്പ് ലൈന് വരും. അത് ഞമ്മക്ക് എന്താണ് ആ വെള്ളം വേറെ ഈ പഞ്ചായത്തന്ന ടാങ്കിയില് വെള്ളം കൊണ്ടരും വണ്ടി കൂടി
ആഹ് ആ അങ്ങനാ അത് ഇനി എനിക്ക് തോന്നുന്ന ആ ഉണക്ക ടൈമിൽ അങ്ങനെയണ് കൊണ്ട് പൊന്നെ
ആഹ് അങ്ങനൊക്കെന്നെ പക്ഷെ ഞങ്ങക്ക് വെള്ളത്തിന്റെ ക്ഷാമൊന്നുല്ല പിന്നെ ലേ എന്താണ് പഞ്ചായത്ത് വെള്ളം വരുന്നത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലാതെ ന്തേയ്യ്യും അതാണ് കാര്യം
ഉം ആ അന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ പിന്നെ കിണത്തിന് വെള്ളം വറ്റാത്ത കൊണ്ട് പിന്നെ അങ്ങനെരു ഇല്ലാ
ഞക്കൊന്നെ കിണറ്റില് വെള്ളം വറ്റൂല കിണറ്റിലല്ല കിണരൊക്കെപ നിറഞ്ഞു നിക്കാണ് മയ പെയ്താ പെട്ടെന്ന് വെള്ളം കേറും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
ഇനി നമ്മള് രണ്ടീസം കയറ്റിന്ന് മോട്ടർ ഇട്ടെങ്കിലും വള്ളം വേഗേ ന്തും കാരണം ഏത് വേനൽക്കാലും ഒറവ്ണ്ടാവും
ജലനിധി ജലനിധി വെള്ളം വരുന്നന്ന് ഞങ്ങളെന്തെയും ആ വെള്ളമാണ് കുടിക്കുക അപ്പൊ എത്ര പെട്ടെന്ന് വെള്ളം കയറലില്ല അതുകൊണ്ട് നമുക്ക്ക്ഷാമം ഇല്ല
എങ്കിൽ ബദ്ധിമുട്ടല്ലേ
എന്റെ വീട്ടിലൊക്കെ വെള്ളത്തിന് നല്ല ക്ഷാമം ഉണ്ട് കേട്ടോ
പക്ഷേ വെള്ളം ഇല്ലെങ്കിൽ ഉള്ള ബുദ്ധിമുട്ട് അപ്പോഴേ നമുക്ക് അറിയാൻ പറ്റും വെള്ളം ഉള്ളവർക്ക് അതിന്റെ ഇത് അറിയത്തില്ല
ജലനിധി വെള്ളം വരും ദിവസം ഉണ്ടായാലു ഒരു മണിക്കൂറ് ഒക്കെ വരും അപ്പൊ നമ്മള് പിടിച്ചക്കണം പാത്രമായ പാത്രത്തി കൂടി ടാങ്കി കൂടെക്കെ നിറച്ച് വെക്ക
ആഹ്
എന്നിട്ട് ഇനി എപ്പഴാ ഫുഡക്കെ കഴിക്കുക ഫുഡൊന്നും കഴിക്കാനായിട്ടില്ല
ആ സാമ്പാറും മീൻകറിയില എന്താ മീന്
ചെങ്കരവ ചൊമന്ന മീനാണ് കേട്ടോ മീൻ എന്നൊക്കെ പറഞ്ഞാ നമ്മൾ ചെങ്കരവെന്നാണ് പറയുന്നത് ടോപ് മീനാ ആ ആഹ് അറിയാമോ
വാരി
തീ ആ കിളിമാന്റെ കിളിമീന്റെ വേറൊരു ഇത് അത് ഇത്തി കൂടെ ആ ആ അത് തന്നെ നാനൊള്ളത്
പേ ആ എന്താപ്പ ഇന് വേറൊരു പേരുണ്ടല്ലോ കണമീന്റെ മാരി വേറെ ഒന്ന്
ആ നമ്മള് പക്ഷേ ആ അങ്ങനെയാണ് പറയുന്നതും
ഇവിടെപ്പ എന്തോരു പേരയ്ന് പറയും ആലോചിച്ചിട്ട് കിട്ടണില്ല ചെമ്പല്ലി.
എന്തോന്ന് കേട്ടി
ചെമ്പല്ലി
ചെമ്പല്ലി അല്ല നമ്മള് ചെമ്പല്ലി വേറെയണ്പറയുന്നത് ചെമ്പല്ലി ഉണ്ട്.
അതും ചപ്പ് മീനന്നല്ലേ
ആ അതും ആ നാടി കളയുന്ന മീനാണ് പക്ഷെ ഈ മീൻ ചെമ്പല്ലി നല്ല ടേസ്റ്റാകരം.
ആഹ് അതെ അതന്നെ ചൊമപ്പ് മീനന്നെ തോല് ചീന്തിങ്ങാണ്ട് എന്ത്യ്യും.
പക്ഷെ ചെമ്പല്ലി നമ്മള് ചെമ്പല്ലിന്ന് പറയുന്ന നമ്മള് ചുമപ്പ് മീന വേറൊരു മീനാണ് പക്ഷെ അത് ഞാര് കളയുന്നന്നെ
ആ എന്നാ ഞങ്ങൾ അയിന അതാ പറയാ പൊരിച്ച നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് നല്ല കയമ്പൊക്കള്ള മീന
സൂപ്പറ മീൻ മീനാണന്ന് വെച്ചാ ഈ ചെങ്കലവ പൊരിച്ചാ നല്ല ടേസ്റ്റ് വാണ്
ആഹ് ഒരു ഒരു കിലോ വാങ്ങിയാല് അരക്കിലോനെ ണ്ടാവൊള്ളൂ ബാക്കിഒക്കെ ആതോലുമ്മെ പോകും പകുതി പകുതി തോലും പോവും. തലിം പോകും മീനതന്നഅപ്പൊ അത് നല്ല രസാണ് മീനൊക്കെ നല്ല മസാലയൊക്കെ കൂട്ടി പൊരി
പക്ഷേ അത് ആരാണ്ട് പൊരിക്കാൻ വേണ്ടി ഇല്ലായിരിക്കും ഭയങ്കര വെല മീന്
ആ മീൻ നല്ല വെലേണ് ഇപ്പൊ മീനും എറച്ചിക്കൊക്കെ വെലന്നേണ്.
ഗ്യാസിന്റെ ക്കാട്ടീം വെലേണ് ഇതിന്. ഇരുന്നൂറ്റമ്പത് രൂപ എടുത്തപ്പോ തന്നെ ഏഴോ എട്ടാ മീൻ
ഇനി ഇതിലാറെ കേറും മയിംകൂട പെയ്ത് ന്യുനർ ന്യൂനമർദ്ദംക്കെ കാരണെ ഇതിലേറെ കേറും അപ്പൊ ഓക്കെട്ടോ ശരി ന്നാല് ഓക്കേ.
കഴിഞ്ഞ നോക്കട്ടെ
ഹലോ
ആഹ്